ഹലോ.
ഹലോ കേക്കണില്ലേ.
ആഹ് കേൾക്കണ്ട്.
എന്തക്കെണ്ട് വിശേഷങ്ങള്.
സുഖാണ്.
ഇന്നെങ്ങനെ കാലാവസ്ഥയൊക്കെ മയണ്ടോ.
ആഹ് ഇന്നല്ല മഴെ.
ഇന്നലെ രാത്രി തുടങ്ങിയതാവുലേ.
അല്ലല്ല ഞങ്ങക്ക് ഇന്ന് രാവിലെ ഒരു ആറ് മണിയൊക്കെ ആവുമ്പ തൊടങ്ങി.
ആഹ് ഇവിടെ രാത്രി തുടങ്ങിക്ക്ണു ഇന്നലെ മിൻഞാന്നൊക്കെയിട്ട് നല്ല വെയിലായിരുന്നു.
ആഹ് നല്ല വെയില് ഇന്നിപ്പോ രാവിലെ മദ്രസക്കൊക്കെ പോവാൻ നേരവുമ്പൊ.
കുട്ട്യാക്ക് പുറത്തൊക്കെ പോവാന് നല്ല ബുദ്ധിമുട്ട്.
ഉം പിന്നെ ചായക്കായോ.
ചായതാ ഉണ്ടാക്കുണ്‌ള്ളൂ ആയിട്ടില്ല.
ആഹ്. ഇതിപ്പോ തിരക്ക് ബിസിന്റെ ടൈം ആയല്ലോലെ ചായ ചോറ്.
ആഹ് ഞ് ചായ ചോറ് അയിക്കുള്ള കറി അയിക്കുള്ള കൂട്ടാന്.
ഇനിയൊരു ഓട്ടാണ്.
ഇഞ്ഞൊരു ഓട്ടാണ് സ് കുട്ടികള് സ്കൂൾ പോക്ണതു വരെ ഒരു ഓട്ടം.
ചോപ്പില്ലാത്തോണ്ടാണ്
അതാണ് എല്ലോടത്തുള്ളത്
ഇപ്പം പിന്നെ സ്കൂൾക്ക് കുട്ടേള് പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആയി
ആഹ ഇൻക്ക്പ്പം പോവാനുണ്ട് ഞാന് ഡിസൈൻ വർ ഇതൊക്കെണ്ടല്ലൊ ആഹ വർക്ക് ഫ്രീ അല്ല പഠിക്ക്ണ്ട് പഠിക്ക്യാ പറഞ്ഞാല് ഈ ഡിസൈൻ വ ഇത് പക്ഷെ എന്താ പറയാ ഡ്രസ് സ്സമ്മേള്ള വർക്കുകള് എംബ്രോയ്ഡറി വർക്ക് ഫാഷൻ ഡിസൈനിങ് ഉം ഉംഉം അതൊക്കെ പഠിക്ക് ക്ക്ണ്ട് പത്തേ കാലിന് പഞ്ചിംഗ് ടൈമ് പത്തേ കാലാകുമ്പോത്ത്ന് അവുടെ എത്തണം
ആഹ അവടെ കേറണ്ടെരും ല്ലേ
ആഹ് ആഹ് ആഹ് അപ്പയ്നിള്ള ഇങ്ങനെരോ ഓഹ് ഒക്കെ ചെയ്യണം അയ്ന്റെ ടീകൂടെ
ഇതും എല്ലാം കയ്ഞ്ഞു പോണം
ഉം ഇന്നാണെങ്കി ചെയ്യാനുള്ള വർക്കും തന്നിട്ടുണ്ട് അതൂണ്ട് അയ്ന്റെ എടേ കൂടെ നടക്കണം
ആഹ് അതും കംപ്ലീറ്റെയ്യെണ്ടെരും ല്ലേ
ഓ ഇന്ന് അത് ചെയ്തിട്ട് കാണിക്കാല്ലാണ്ട് ഇന്നലെ ഒന്നാ ഇന്ന് ഓട്ടാടണ്ടാക്കി പിന്നെ ഉപ്പേരി ആയ്ക്കൊരു മമ്പയർ കുറഞ്ഞ പോലെ അയ്ത്തത് അങ്ങനെ ആക്കീട്ട് വെച്ചു
ഉം ഇഞ്ഞ് കഞ്ഞൊക്കവടെ ചോ ചോറൊക്കെ കൊണ്ടോണ്ടേ
ഇൻക്ക് ഉച്ചവരേ ഉള്ളൂ മക്കക്ക് കൊണ്ട ഒരാക്ക് കൊണ്ടോണം പിന്നെ ഒരു മോന് കഞ്ഞി കുടിച്ചിട്ട് പോവും സ്കൂളില് ചോറ്ണ്ട് ചെറുതിന്
ആഹ് ആഹ്
ഏറ്റും ചെറുതിന് അപ്പൊ ഞാൻ ഇവട്ന്ന് കഞ്ഞി കൊടുത്തിട്ടാ പറഞ്ഞേക്കാ ചെറുതല്ലേ അപ്പോല ചോറ് കിട്ടോളൊക്കെ
ആഹ പത്രണ്ട് മണിയാവുമ്പോത്ത്നൊക്കെ ചോറ് കൊടുക്കൂലെ
ഇല്ല അവടെ ഒരു മണി പന്ത്രണ്ടര പന്ത്രണ്ടേമുക്കാലൊക്കെ ആവും രാവിലെ മദ്‌റസ് ക്ക് പോകുമ്പം ചായ കുടിച്ചല്ലേ പിന്നെ കഞ്ഞി കൊടുക്കാതെ വിട്ടീണ്ടെങ്കിലെയ്
ആഹ ചെൽപ്പം ഛർദ്ദിയ്ക്കോ എന്തെങ്കിലൊക്ക്യായി
ചെറീ മോൻ ചെറുതാ ഇപ്രാവശ്യം ആക്കീട്ടൊള്ളു
ആഹ എൽ കെ ജി ലാ വുലെ
ആഹ ആഹ അപ്പം പിന്നെ ആഹ് ഒരു ഞമ്മക്ക് സമാധാനത്തിന് ഓല് കുടിച്ചോളണംന്നൊന്നും ഉണ്ടാവൂല
ആഹ് ആഹ് ഞമ്മളൊരു സമാധാനത്തിന് കുട്ടേക്ക് എന്താ വയറ് നറച്ച് കൊട്ത്ത്ങ്ങാട്ട് വിടാ
ഉം ഉം അത്ര ഉള്ളൂ ഓൽക്ക് കിട്ടീല്ലാചാരിച്ചാല് അത്രിം നന്ന്
ഉം ഞാൻ വർക്കൊന്നും ചെയ്യില വീട്ടിലെന്നേണ് ഇല്ലേ ഞാൻ വർക്കൊന്നും ചെയ്യില്ല ഡി എം എൽ ടി പോയിട്ട്ണ്ട് ഇട്ത്ത്ട്ടുണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല
ആഹ് ആഹ് ആഹ് ഇങ്ങനെ മക്കളെല്ലാരും പോയി കഴിഞ്ഞാല് എന്തെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യാനൊക്കെ തോന്നും
ആഹ തോന്നും അപ്പം നമ്മള് ഇങ്ങനെ എന്ത് ചെയ്യും നമ്മക്കെന്തിനേലും ഒരു വർ ക്ക് ചെയ്യാനോ അല്ലെങ്കി എന്തിനോലൊന്ന് പോവാനോ
അഹ വീട്ടില് വെറുതെങ്ങനെ ഇരിക്കുമ്പളൊക്കെ വീട്ടില് വെർ ങ്ങനെ ഇരിക്കുമ്പളൊക്കെ എന്തെങ്കിലൊരു ഞമ്മക്കറിണൊരു തൊഴില് അഹ ഇതൊക്കെ ഞാനങ്ങനേണ് ഞാന് സ്റ്റിച്ചിങ് അറിയാ പിന്നെ ഇപ്പം അയ്ന്റെ കൂട്ടത്തില് ഇതും കൂടിണ്ടായാല്
നന്നാവും അപ്പമ്മക്ക് ഏതേലും ഇങ്ങക്ക് സ്റ്റിച്ചിങ് അറിണതാണ് ഇൻകും പോണംന്ന്ണ്ട് അടിക്കാനറിയല്ലോ അതോണ്ട് പിന്നെ എംബ്രോയിഡറി പഠിച്ചു കയ്ഞ്ഞാല്
ആഹ് അപ്പം ഫസ്റ്റൊക്കെ അമ്മളേമ്മെ ചെയ്യാ പിന്നെ
പൊർത് ആഹ്
ആഹ് പിന്നെക്കെ പിന്നെങ്ങനെ വെർതെ വേറെക്കെങ്ങനെ നോക്കാന്നില്ല രീതീല് ഇങ്ങനെ ഇപ്പൊ തൽക്കാലം ഒരു തട്ടിക്കൂട്ടലന്ന് പഠിക്ക
ആഹ് ഞാൻ വിചാരിച്ചു എന്തിനോല വെറുതെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആയി പിന്നെ നമുക്ക് ജോലികൾ കൂടുതലില്ല
ആഹ് ആഹ് ആഹ്
അപ്പൊ വീട്ടില് വെറുതെരിക്കയാണ്
വെറുതെ ഇരിക്കുമ്പോൾ നമ്മള ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക ഇരിക്കുക ഫോണ് കണ്ടിരിക്ക അങ്ങനെയക്കെകും പിന്നെ ടെൻഷൻ കൂടും എന്തെങ്കിലും ഇങ്ങെനെ
ആ പിന്നെ എന്തെങ്കിലും കാര്യ ആവുമ്പോ നമ്മങ്ങനെ അത് നെ കുറിച്ച് ആലോച്ചും ന്നാ നമ്മള് നേരം വെളുത്ത് ങ്ങാണ്ട് കുട്ടി പറഞ്ഞഞ് അങ്ങട്ട് പോവുകയാണുണ്ടെങ്കിൽ നമുക്ക് എന് ചെയ്യുക വേഗം അതൊരിക്കല ഇങ്ങാണ്ട് പോകും ചിന്ത ഉണ്ടാവില്ല നമ്മൾ ഫുള്ള് ഹാപ്പി ആയിട്ടാണ് മറ്റേത് ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് വീട്ടത്തെ ജോലി ഒരുങ്ങോ അതും ഇല്ല
ഉം ഹും ഇന്നിപ്പോ ഒരു മോനൊരു കൊട കൊടുത്തു മദ്രസിൽ പോവാന് അത് കേടെർത്തീത കൊണ്ടന്ന് വെച്ച് ണ് കൊടമലല്ല പരിപാടി മഴണ്ട് പെയ്ത കൊട തലെല്ലെല്ല ഉണ്ടാവുക
നമ്മള് പണ്ടൊക്കെ മറിച്ചേന് മാതിരി അമ്പലം
ഞമ്മളെന്തൊക്കെയാ കാട്ടീന് അതൊക്കൊലും കാട്ടിക്കോളൂ
ഇന്നാ ഒല് അത്ര കാട്ടണ് ഇല്ലന്ന തോന്നാ
ആഹ് സത്യണ അതൊക്കെ ഞമ്മള് അയ്ന് ഇപ്പ അങ്ങനെയല്ല ഇപ്പ ഇപ്പഴത്തെ മക്കളെ പറഞ്ഞഞ് കേക്കാനും കാട്ടാനും ഇപ്പഴ ഇത് പറാലേ ഇപ്പ മക്കൾക്ക എന്നെ കളി വണ്ടിയിലാണ് കളികളും ഇല്ലല്ലോ ക്ലാസ് കയിഞ്ഞിട്ട് കളി ഉം ഒരു കളി ഓൾക്ക് അറിയല് ഉണ്ടാവില്ല ആൺകുട്ടികളാ ആൺകുട്ടെക്കാണെങ്കിൽ പിന്നെ ഫുട്ബോള് ക്രിക്കറ്റ് ആതെങ്കിലും അറിയേക്ക പെൺകുട്ടെക്ക് ഉള്ളില ഇരുന്നിട്ട് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് അതന്നെ
ഫോണുമക്കാണ്
ആഹ് ഒരു പുറത്തിറങ്ങനെ പരിപാടി ഓലെടുത്തില്ല എന്നരു കുടുംബക്കാരോടെ അവിടെ കല്യാണം ങ്ങള് ഉണ്ടെങ്കിൽ അതുല്ല
ഇവിടെന്ന് നമ്മൊക്കെ സ്കൂളിൽ തന്നന്ന് ഒരു കോടയായിട്ട് മറ്റൊരാളെ കു അല്ലെങ്കിൽ വേറെ എന്തേങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ചെരുപ്പ എടുത്ത് എറിയുക
അതൊക്കെ തന്നെ നക്ക് എല്ലാം മോച്ച് പുളീന്റെ ചോട്ട്ല് മാവിന്റെ ചോട്ട്ല്ലൊക്കെ നോക്കി ബാക്ക്കൊടുക്കുമ്പോത്ത് ന് അന്നൊന്നും മഗ് ഇന്മാർക്ക് വേജാറുഇല്ലല്ലോ
ഇല്ലല്ലോ നമുക്ക് അഞ്ചുമണിയാ തുടങ്ങും കേറട കുളിക്കട എന്നു പറഞ്ഞാണ്ട്
ഉം ഉം ഉം ഉം പിന്നെ എന്താ ചോ എന്താ ഉച്ചക്കൊക്കെ
ഉച്ചക്കെപിന്നെ എന്തേലൊക്കെ നോക്കട്ടെ തട്ടിക്കൂട്ട് മീനോ എന്തേലൊക്കെ കിട്ടുവന്ന് നോക്കണം ഞാൻ നമ്മളൊന്നും ഞാനൊന്നും ചാടാത്ത പുഴയും തോടും കുളങ്ങളും ഇല്ല അതേമാതിരി അല്ല എൻ്റെ മക്കളൊന്നും ഒരു തോടും പൊയിം കണ്ടിട്ടേല്ല
ആഹ്
ഇല്ല അറിയില്ല ഞാനൊക്കെ ഞ ഞാനൊക്കെ അപ്പ നല്ല നീന്തിരുന്നു ഏത് വള്ളത്തിലും ചാടിയിരുന്നു
ഞാന അങ്ങനെ പൊഴയാലും തോട്ട് ഞങ്ങള അപ്പ നീന്താ പഠിച്ചന്നെ പോയെല ഇമ്മ ഇമ്മാന്റെ വീട് അവിടെയാണ് അങ്ങനെ പോയന്റെ തന്നെയ അതുകൊണ്ടത് ഇപ്പ എന്റെ വീട് ആഹ് ഇപ്പ എന്റെ വീടാണെങ്കില് തോട് വലിയ തോട്ണ്ടണ്ട് അതിന്റെ അടുത്തു അര് രണ്ടിലൊക്കെ വിളിച്ചത പക്ഷെ ക്ഷെ എന്റെ മക്കള് ഇന്നെ കാണാതെ പോയിട്ട് ഇവിടുന്ന് ഇന്നോട് പറയാതെ പോയിട്ട് രണ്ട് അങനെ മക്കളൊക്കെ നീന്തം പഠിചോയി അയിനോട് ഇപ്പ ഇൻക്ക് സമാധാനം ഉണ്ടാവലും പോയാലേ ഈ മഴയൊണ്ട് പോയതാ പിന്നെ കാണാതെയ ആവ അങ്ങനെ പോല്ല നീ ഞ എനിക്കറിയില്ല എന്നോട് പറയും നീന്തൻ പഠിച്ചു നീന്തൻ പഠിച്ച് ഇങ്ങനെ പറയേ പക്ഷെ ഇൻക്കത് വരെ വിശ്വാസം ഒന്നുല്ലെനി പിന്നെ ഒരു ദിവസം പോയി നോക്കി അപ്പൊ നീന്തിനെ കണ്ടപ്പോ അല്ല അവര് പഠിക്കണം നല്ല ഉം ഇപ്പതാക്കണേ പത്താം ക്ലാസ് കഴിഞ്ഞാലൊക്കെ നീന്ത സർട്ടിഫിക്കറ്റ് മറ്റേ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണല്ലോ സ്കൂളില് കിട്ടാനും ഇതിനൊക്കെ ആഹ് അപ്പൊ അതൊക്കെ ഇണ്ട് ഞമ്മള് പഠിച്ചന്ന് എത്ര നീന്തിയാലും സ്കൂളൊന്നും കിട്ടൂല
അന്ന് ഫുള്ള് നീന്തണോലൊള്ളു ആഹ് അന്ന് നീ അഹ് അപ്- അപ്പൊ പിന്നെ സ്കൂള് കൊടുക്കയാണെങ്കി ആ നിന്ത്‌ണോൽ ക്കന്നെ ഉള്ളു ഇന്നിപ്പ അങ്ങനത്തൊക്കെ ചോയിച്ചു കൊടുക്കുമ്പോളേ ആരുല്ല
ആ ഇനി കളിച്ചണമലോ അല്ലെ സ്പോർട്സോ ഇന്ന് സ്പോർട്സിനന്നും ആരുല്ലല്ലോ എന്താ പിന്നെ ഇത്ത എല്ലാ കുട്ടികൾക്കും കൊടുക്കാനുള്ള നീന്താനും അറിയും കളിച്ചാലും അറിയും
ആഹ് അന്നത്തെൊന്നുംല്ല
അന്ന് വിദ്യാഭ്യാസം കുറച്ച് കുറവായിരുന്നു ഇന്ന് കുട്ടിയളെ നമ്മള അയിന് വി വിദ്യാഭ്യാസത്തിന് അടിച്ചേൽപ്പിച്ചാണ്
പിന്ന അങ്ങനെയല്ലേ ഇപ്പത്തെ മക്കളെല്ലാം പഠിക്കണ മക്കളും ആണല്ലോ
ആഹ് ഒന്ന് കേട്ടത് മെമ്മറിയിലാണ് ഒന്ന് ഒന്നിനെ മെച്ചാണ് ഒരു കുട്ടിടുത്ത് മൊരു കുട്ടിനെ എടുക്കാൻ ഇല്ലാലും ആർക്കും അത്യാശം നല്ല മാർക്കാണ് നമ്മളൊക്കെ പഠിച്ച് കഴിഞ്ഞ സമയത്ത് എ സ സൽ സിടെ റിസൾട്ട് വരുമ്പോ കൂടുതല് വല്ല അഞ്ച് എ പ്ലസ് നാല് എ പ്ലസ് ആറ് എ പ്ലസ് ഇന്നൊക്കെ പത്ത് എ പ്ലസ് ഒമ്പത് എ പ്ലസും
ആഹ് അതന്നെ എന്നാലും ഇ പടിച്ചു കഴിഞ്ഞാർക്ക് എന്തെങ്കിലും ഉണ്ടോ നേട്ട
അതില്ല പിന്ന അന്നത്തെ ഒരു എ പ്ലസിന് വാല്യൂ ഉണ്ട്
ആഹ് ഇ ല്ല അതിന് അതാണ് ഓർക്ക് ആ ബുക്കത്തെ ആ പഠനം മാത്രള്ളൂ പിന്നെ ഓർക്കൊരു കണ്ടറിവ് ഒന്നുല്ലല്ലോ ഇപ്പത്തെ മക്കൾക്ക് നോക്കേണ്ട പഠിക്കണ മക്കൾക്ക് ഒരു കൈകാര്യം ചെയ്യാൻ ഒരു ഇതുണ്ടാവൂല്ല എവിടെ പോയാലും അങ്ങനെ നോക്കിന്നോളും
നോക്കിന്നോളും നമുക്ക് വിവരമില്ലെങ്കിലും എന്ത് ചെയ്യും വിവരല്ല എല്ലരും കാട്ടി
കാട്ടിക്കൂട്ടും അതാണ് നമ്മുക്ക് എവിടെ പോയാലൊരു ആ ഒരു ആള് വേണം എന്നോ അങ്ങനത്തെൊ ഒരു ചിന്ത നമ്മുടെ അടുത്തില്ല അവർക്കൊക്കെ നമ്മള് ഇങ്ങനെ എല്ലാത്തിനും പോയി അങ്ങനെയൊക്കെയാണ് ഇവൽത്
ഇവിടെ ഇന്റെ ഹസ്ബൻ്റ പറയും പത്ത് പൈസക്ക് വിവരല്ല പക്ഷെ കാട്ടിലു കണ്ടാ തോന്നും ഇജ്ജാണ് സി എം എന്നുള്ളത് എന്ന്
അതക്കെ ശരി ഉം
ഇവടെ മക്കള് ചെൽപ്പ എന്തേലൊക്ക അർത്ഥങ്ങളൊക്ക ചോയിച്ച്മ്പോ ചെൽപ്പ പറയാം കിട്ടുല ഇമ്മാൻ്റെ പർച്ചില് കേട്ടാ തോന്നും ഇമ്മേണ് ഓലെ ഹെഡ്മാസ്റ്ററ് പറയും.
ആഹ്
എന്താ ഇന്ന് ഉച്ചക്ക് ഇഞ് എന്താ കറിയൊക്കെ ഹലോ
ആ കേക്ക്ണ്ട്
ഉച്ചക്കെന്താ കറിയെക്ക വെക്ക്ണത് ന്ന്
ആ അതൊക്ക ഇഞ്ഞിപ്പോ പറ്റ്ണ മാതിരി ഇങ്ങട്ട് ആലോയിച്ണ്ടാക്കും ഇന്നട്ട് എന്താണോ ഇള്ളത് ഇന്നലെ ഇപ്പ ചെർങ്ങനെ കോഴിയൊക്ക ഇണ്ടായിനി ഫ്രഡ്ജില്
കോറെ നേരം ആലോയിച്ട്ട് എന്തെങ്കിലും ഒന്നാണ്ട് വെക്കു അത് എന്തെങ്കിലും ഒന്ന് നെർത്തെ തന്നെ വെച്ചാ മതി
അയിന് ഉച്ചക്ക് ഞാന് ഒറ്റക്ക് ഇണ്ടാവോള്ളൂ അപ്പ പിന്നെ ഇഞ്ഞിപ്പ ഞാങ്ങനെ പോവല്ലേ ഞാൻ വര്ലന്നെ രണ്ടു മണിക്കാ അപ്പ എന്താട്ടും അപ്പ എന്താണ് അവ്ടെ ഇല്ലത് ചാ അത് ഞാനാണ്ട് കഴിച്ചോളൂ പിന്നെ ഞാന് സ്കൂൾട്ട് വരാനാവുമ്പോത്തിന് മ ക്കള് വരാനാവുമ്പോത്തിന് ചോറും കൂട്ടാനൊക്ക വേ ഇണ്ടാക്കും അപ്പ എന്താണോ ഫ്രിഡ്ജില് കാൺണത് അതാണ്ട് ഇട്ത്താണ്ട് ഇണ്ടാക്കും ഉപ്പേരികള് ഓൽക്ക് എന്തായാലും ഓൽക്ക് എന്തായാലും ചിക്കൻ വാണ്ടി വരും
മീനൊന്നു ഇപ്പ അയിന് കിട്ട്ണുല്ല കിട്ടാണെങ്കി തന്നെ നല്ല പൈസ് സിം കൊട്ക്കണം ആ മീൻന് അതറ്റെ ഒരു രസു അതറ്റെ ഒരു രസുല്ല ആ അതറ്റെ ഒരു രസു ഇല്ല അപ്പ ഞാ എന്താട്ടും പോരുമ്പോ തന്നെ ചിക്കം വാങ്ങി പോരും ഇപ്പ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വാങ്ങി പോന്നാണ്ട് അങ്ങനെ വെക്കലെനി ഫ്രിഡ്ജില് ഇപ്പ കാൺണില്ല
ആ ഇവടി അങ്ങനക്കെ തന്നെ എല്ലാര്ക്കും വാണം ചിക്കന് ചിക്കൻ കറിയൊന്നും പറ്റില്ല ചിക്കനാണ്ട് പൊര്ച് കൊട്ക്കണം
ന്നാ പിന്നെ ഓല് വന്ന് ചോറ് തിന്നോളു
അപ്പ ശെരി ന്നാ ഓക്കെ